ന്തക്കയാ. സുഖം ഇങ്ങനെ പോണ്ണൂ ഇന്ന് നല്ല വെയിലാലേ
അതെ നിങ്ങത്ക്കയിഞ്ഞോ.
എങ്ങനെ
ഊണ് കയിഞ്ഞോന്ന്.
ആഹ് ഊണ് കയിച്ചു.
ഉം.
ഇന്ന് ഉസ്ക്കൂളൊന്നുല്ലലോ മക്കളൊക്കെ ഇണ്ടേനി ഇവിടെ
ആ ന്താ അതന്ന് പണിയൊക്കെ ല്ലാടതുംതാളവാ
ആഹാ
പ്പഴാണ്
നെ ന്നന്തേ സ്പെസൽ യിണ്ടാക്കീനോ
ആ ന്ന് ബിര്യാണി ഇണ്ടാക്കി
ആ ആ
ബീ ഡി ഫ് കറിയും വെച്ച് ഉം
എന്ത് ക്കറി വച്ചേ
ബീഫ്
ക്ലിയറില്ല പറയണത്
ബീഫ് ബീ ഡ്യ ഫ് ബീ ഡ്യ ഫാണ് ആ ബീ ഡ്യ ഫ് പോണ്ടാക്കി
ആ ബീഫ് കറി വെച്ചോ
ഉം യും ബീ ഡി എഫും രണ്ട് രീതി ഇണ്ടാക്കി ഇ പിള്ളേ പിള്ളേക്കൊക്കെ പൊരിച്ചാണല്ലഷ്ട്ടം
ബീഫ് പൊരിച്ചാല്
ഉം അതാകുമ്പോം പിന്നെ കാണില്ല
ആ പൊരിച്ചാ തീരെ ണ്ടാവൂല
ആ എപ്പ തീരും മറ്റേത് നേ കറി അവിടെ വെച്ചാ അങ്ങനെ തന്നെ കെടക്കും
ആഹ ആഹ ഇവിടെ അങ്ങനന്നെ ഓൽകും പൊരി തന്നെ ഇഷ്ടം ചിക്കൻ പൊരിച്യ ബീഫ് പൊരിച്യ
കൂട്ട്യോൾക്ക് അലാ അല്ലേലും പൊരിച്ച മതി ഇത്തിരി എരിവും കൂടി കുറചേച്ചാൽ അത്രയും ഇഷ്ടം
ആ ആഹ അതെ
പ നമ്മക്ക് അതറ്
അല്ല അല്ല നമ്മുക്കെല്ലാം വേണം
ഉം
തിരുമ്പിദൊക്കെ ഒണങ്ങിയ ന്ന്
ഏഹ്
തിരുമ്പിയതൊക്കെ ഒണങ്ങിയോ
ആഹ് അതൊക്കെ മോള് ഷീറ്റ് ആയോണ്ട് അവിടെ ഒക്കെ ഇട്ടാ പിന്നെ നാളത്തേക്ക് എടുത്താ അതാ ഒണ്ണ ന്നാ തുണീട് പെറകെ നടക്കണ്ട
ആഹ ആഹ അത്
മ്മ് അവിടെ കൊണ്ട്‌ ഇട്ട അവിടെ പിറ്റെസം ഇടാൻനേരത്ത് എടുത്ത് മടക്കി ക്കൊള്ളു
ആഹ ആഹ
പിനെ
അവിടെ നല്ലോ കാറ്റ് വെയില് തട്ടോ കാറ്റും വെയിലൊക്കെ
നല്ല വെയില ഒരു മരങ്ങളൊന്നുംല്ല തരി ഭൂമ്യ
ആ ആ
മഴേത്തായാലും പെട്ടെന്നെന്നെ ഒണങ്ങിക്കോളും
ആആ
നാളെ ഷീറ്റിട്ടാ ഷീറ്റിന് ഇടേക്കൂടെ ചെുതായിട്ട് വെള്ളൊക്കെ ഇപ്പം വീഴുന്നുണ്ട് എങ്ങാ വെച്ചാ ഒരു പത്ത് ഇരുപത് കൊല്ലത്തിന്റെ മെകളിലായി ഷീറ്റിട്ട്ട്ട്
അ ആ ആ മറ്റേ ശീറ്റ സിമെന്റിന്റെ അതോ ആസ്പറ്റോസോ
ഇരുമ്പിന്റെ തകിട് ആദ്യ കാലത്ത് എറങ്ങിയപ്പോ ഇട്ടതാ
ആ അത് ആ ത തകരം വേ ഓട്ടാവൂലേ മറ്റേ സിമെന്റിന്റെ ആസ്പറ്റോസ അത് പിന്നെ അങ്ങനെ ഓട്ടോവൂല പറയ്നേക്ക
അത് പെട്ടന്ന് പൊട്ടിപോവല്ലോ അതേ ആ മരങ്ങളൊന്നും ഇല്ല പക്ഷേ എന്ന നല്ല കാറ്റൊക്കെ പിടിക്കൂലേ അങ്ങനത്തെ സീറ്റ് മോളില്ട്ടാല്
ആ അങ്ങത് പറയ്ണ കേക്കാ നമ്മളീ കമ്പിമ്മലൊക്കെ കോർക്കുമ്പോ എങ്ങനെല്ലേ കാറ്റ് പിടിച്ചോണ്ട് പോണേ
കൊറേ ഞങ്ങളൊക്കെ ഇപ്പൊ കാറ്റ് വരുമ്പോ നല്ല പടപടാന്ന് ഭയങ്കര ശബ്ദ കൊറേ നാളായല്ലോ കൊറെ നാളെ കൊറെക്കെ സ്‌ക്രൂ ക്കെ ദ്രവിച്ച്ങ്ങനെ നിക്കുവാ എല്ലാം മാറേണ്ട സമായി
ആ ആ അവിടെ ഞങ്ങന് ഞങ്ങക്ക് ഇത് പൊറത്ത് ഇതേപോലെ ഒരു അട്പ്പ്ണ്ട് ചെറുതെ അപ്പ ഈ ആ മട്ടലും കൊതുമ്പും അങ്ങനൊക്കെ മണ്ണ്ള്ള വെറകൊക്കെ പ്പങ്ങനെ കത്തിച്ച ച്ച് ചോറ് തീമട ച്ച് ണ്ടാക്കി അതിന് ഇതേപോലെ ആ സീറ്റ് ഇട്ടിട്ട് പൊക തട്ടി വേം ഓട്ടായിണ്
ആ ഞങ്ങള് പിന്നെ ഇത് കൂടി പൊകടുപ്പാ അതൊക്കെ തന്നെ ഉള്ളിൽ തന്ന്യ അപ്പൊ ആ പൊകട്പ്പ കത്തിക്ക്ന്നെ മ പൊറത്തെന്നെ വെച്ചിട്ടില്ല അതോണ്ട്
ഏ ഇവിടെ പൊറ്ത്തുണ്ട്
തെങ്ങിന്റെ ആണെങ്കിലും എന്തെ തെങ്മടലും എല്ലാം കൂടെ അടുപ്പിക്കൊണ്ട വെക്കും അടുപ്പാണെങ്കിലും ആ ഒരു കഞ്ഞി ചോറ് മാത്രം വെക്ക്ണല്ലേ ഉള്ളൂ ഇതിനാത്ത്
ആ അന്നെ
ചൂടു വെള്ളം
ഉം ബാക്കിയൊക്കെ ഗ്യാസ്
ബാക്കി എല്ലാം ഗ്യാസിലാ ഗ്യാസൊക്കെ എനി ഇപ്പൊ കൊറയുന്ന് പറയുന്ന കേട്ടല്ലോ എല്ലാ ചെയ്യൂ മാശത്തില് നാലാക്കുവന്ന് പറയുന്ന കേട്ട്
എങ്ങനെ
ഇത് നാൽണ്ണം കിട്ടൂളന്നാ
നാല് എണ്ണം
ആ വർഷത്തില്
ഏ അങ്ങനെ പർനോ?
മോൻ പറഞ്ഞ് വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞ്. ഞാനിത് കഴിഞ്ഞ ദിവസം എൻ്റാരോ ആഹ എ ചേട്ടത്തിക്കെ പറപ്പടാരഞ്ഞത്
ഉ അങ്ങനെ നമ്മുക്ക് ത തകയൂലല്ലോ
ചക്ക കുടിക്കുന്ന ഗ്യാസിൽപ്പിച്ചെന്നന്ന് ചോച്ചു അപ്പഴാ പറഞ്ഞ ഗ്യാസി കാര്യം പറഞ്ഞത്
ആഹ ഉം അങ്ങനാമ്പ തെകയൂല
ഉല്ല മൂന്ന് മാസം ഒരു ഗ്യാസുട്ട് ഉപയോഗിച്ചാ തേവടല്ലോ
ഇല്ലല്ല
അപ്പൾ രണ്ട് ഇ മാസം കഷ്ടി എത്തും
ആ അത്രന്നെ വിറകു എല്ലുണ്ടായാലും രണ്ടു മാസം തന്നെ
ഉം
നിക്കല്
ഉ പൈസ കൂടുന്ന ഒരു കുറവില്ല ആയിരം രൂപയുടെ എടുത്തായില്ലേ
ഉം ഉ
അപ്പൊ ഇ ഇതിനൊക്കെ എഴുതി കൊടുക്കലാണ് ഇവിടെ നമ്മള് ഗ്രാമസഭയൊക്കെ ഉണ്ടായിുന്നല്ലോ അപ്പൊ
ആഹ
ഈ തൈകൾക്കൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്
ആഹപ്പ ആഹ
കൈകൾക്കൊക്കെ ഫോമ വന്ന് നിന്ന് എഴുതി കൊണ്ടപോയി കൊടുക്കണം
നമ്മുടെ ഇവിടെ ഉ ഇവിടെ ആ ആക്ക് കൃഷി ചിപ്പനവി തന്നെ ആർക്കും അറിയാൻ പാടില്ല പോകാറില്ലാത്തോണ്ടേ നമ്മള് ബൊക്കെ മ പിന്നെ നമ്മൾ തന്നെ വളംെടുക്കും പിന്നെ എ വീട്ടിൽ പോകുമ്പം എന്റെ അപ്പങ്ങന ഒരു സാധനംങ്ങള തന്ന വിടും
ആ ആ് അവിടെ കൃഷിന്റെേക്കോ
ആ അവർക്ക് കൃഷി ഓഫീസൊക്കെട്ട് നല്ല ബന്ധമുണ്ട്
ആ ഉണ്ട് ആഹ
എല്ലാം തന്നെ കൃഷി ഒത്തിിച്ചിട്ട പ്രദേശം ഒട്ടു മേടിച്ചു
ഏ ഞൻ ഇതേപോലെ അത പിന്നെ എറംപൂട്ടാൻ ചിക്കു ബേങ്കോസ്റ്റന് പിന്നെച്ച മാ മാവ ഇല്ലത് ചക്ക വേണ്ട ചക്ക ആ അതൊക്കെ ഇങ്ങനെ എഴുതി കൊടു വാങ്ങിയനെയാണ് ഇതുവരെക്കെ ആ ഉണ്ടായിട്ടില്ലട്ടോ
ആത ഞാനും ഓ അവരെന്ന ആ എൻറെ മച്ചാനെ കൊണ്ട് വാങ്ങിച്ചതായിുന്ന ഒരു മാങ്കോ എ കൂട്ട് പേരയും പ്ലാവും മാവും പിന്നെ ഒരു ചിക്കും കൂടെ ചിക്കുവ കഴിക്കും പ പെരയും കഴിക്കും മാങ്ങ ഒഓരെണ്ണ എടുത്ത് കഴച്ചു പിന്നെ ഇത് വരെ വറെയില്ല പ്ലാാവ് കഴിച്ചിട്ടേ ഇല്ല എല്ലാ പോന്നും അറിയത്തില്ല വാക്കല്ലാതെ ഇവിടെ വ ഇവിടെ വാങ്ങി ഞാൻല്ല ഇവടെ തന്നെ വെച്ചപ്പം അ എല്ലാത്തിനും സാധനം ഉണ്ടായി ആഹ താന എത്ര നാളായ വലിയ ഒരുരിതും പടന്നു നിക്കു എന്നിട്ടും പ്ലാവിലൊന്നും ചക്ക പിടിക്കണേ ഇല്ല
ഇല്ലല്ലേ വല്ിയ പ്ലവാായിന്
ആ വല്യ പ്ലാവ്ആയിത് എന്നിട്ട് ഒരുചക്ക പോലും ഉണ്ടായിട്ടില്ല
ഏ
ആദ്യം പറഞ്ഞു ബഡിന്റെ മുകളിൽ മണ്ണ് വരതന്ന് പറഞ്ഞു ബഡിന്റെ ഒപ്പം തന്നെ മണ്ണണ് നിൽക്കാവുള്ളു അ മളോട്ട് കയറരു എന്ന് പറ കയറിയ സാധാ പ്ലാവായി പോകന്ന് പറഞ്ു അതൊക്കെ നോക്കിയ നമ്മള് വെച്ചത് തന്നെ വെക്കാൻ പറഞ്ഞപ്പം
ഉം
അത് സ്വർണക്കന് മുമ്പ് വെച്ച തന്നെയാണ് ആ സംഭവം പക്ഷെ ഒന്നിലും കായല്ലേറെ ഇപ്പൊ ക ഇല്ലാതായി
ഉ ഞങ്ങൾ ഇതേപോലെന്നെ കൊറെ ആയിട്ട് വെച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങള അപ്പുറത്തെ വീട്ടില് പോലെ ഇപ്പന്ന നേരെ വച്ചിട്ടള ഇനി അപ്പ അമ്മ ഉണ്ടം ചെയ്ത
ആ ഇപ്പ മാത്രം ഉണ്ടാവുന്നുണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല
ആഹ ഇ്മല ഒന്ന ഇണ്ടായിന് വല്ിയ ആ ചെറിയ ചക്കാല മധുരുള്ള പറിച്ചിട്ടില്ല
അതെയല്ലെ ഇവിടെ ഞാൻ മീഞ്ഞാന്ന് അങ്ങനെ ഇറ്റെടുത്തു നല്ല മധുരം നല്ല കുറവായിട്ട് ചെറിയ മുഴു മുഴുപ്പില്ല
ഇ
ആർക്കും കൊടുക്കാൻ കിട്ടൂല നമുക്ക് മാത്രം അത് രുചിക്കാൻ കിട്ടും അത്രേ ഉള്ളു
ആ ആ
എപ്പോഴും തന്നെ ആപ്പ്ളവി ചക്ക കാണ കേട്ടോ ഒന്ന തീരുമ്പോ അടുത്ത ഉണ് പാവ അങ്ങനെയാണ് ആ പ്ലാവ് അങ്ങനത്തെ
ആ ചെറിയ പ്ലാവ്
ആക്കറിയാവ
ആ അതേപോലെ എന്റെ വീടിന്റെ അടുത്തൊരു വീട്ടില് ഉണ്ട് അടുത്ത് തൊട്ട അയൽവാസിൽ വീട്ടിലുണ്ട് അത് ഇങ്ങനെ ചെറിയ പ്ലാവന്നെയാണ് പക്ഷെ അയ്മല് ചക്ക വൽ ത ഇണ്ടാവൽ
അതെ അതെ ഓരെണ്ണം ഇത് ഓരെണ്ണം ഞങ്ങക്ക് അങ്ങട്ടുണ്ട് ച ചെറിയ പാവം ചക്ക വലുതും അത് ഒരെണ്ണം കായച്ചുള്ളൂ പിന്നെ കായച്ചിട്ടില്ലാതെ
ഏ ഇതിമ്മല ഞാൻപ്പൊ നാള് ചന്തപ്പളും ഉണ്ട് അഞ്ചാറ് ചക്ക ഇണ്ട് കുറച്ച് വലുപ്പത്തിത്തില്ൽ ആദ്യം ഫസ്റ്റ് ഒക്കെ ചെറുതേനി ണ്ടാല് പിന്നെ ഇപ്പോം വലുതായല് ഒരു പരിക്കാർക്കൊക്കെതായല് ഏകദേശം തിന്നാ അങ്ങനെണ്ട് മറ്റേത് പറഞ്ഞാല് ആ ചെറിയ ചക്കാവുമ്പോ നമുക്ക് ഒരു പക്കാർരിക്കന തികയൂല
മ് മ് ആദ്യൊക്കെ ഉണ്ടായപ്പോച ക എല്ലാം ഇങ്ങനെ കേടല്ല അ അപ്പടൊ ഒരു മഞ്ഞ നിറ മീനായിുന്ന എന്നാല് ഇപ്പം ഈ കഴിഞ്ഞ വർഷം മുതൽ ശരിയായി ഉം ന്നും ചെയ്യന്നും പോയില്ല എന്നെ ചെയ്യാന ഓഫീസ് വല് വന്നപ്പോ ചെയ്യണ്ടേ ഇപ്പം എന്താ കാൻ മരുന്ന് ഞാൻ എഴുത്തരാം എന്നൊക്കെ പറഞ്ഞ അവര് മരുന്ന് വേണം പിന്നെ കുറച്ച് ദിവസം കപ്പോ അവര് വിളിച്ചു വെച്ചമാതിന്ന് വേണോന്ന് പിന്നെ അത് ചക്ക ഇട്ടപ്പോ ചക്കക്ക് കൊഴപ്പ ഇല്ല നമ്മുടെ ചക്ക ശരിയായി കൊഴപ്പില്ലന്ന് പറഞ്ഞഞ് അതുവരെ ചക്കണി ചുമ് ഇട്ട് മള കളയ വരുന്ന വെച്ചാ ഉപയോഗിക്കാൻ കൂടുള്ള ആഈ ച കടിങ്ങി പിടിച്ചട്ട് മഞ്ഞ നിറവയിട്ടേ
ആ ആ
ൻ കൊള്ളൂലായിരുന്നു പിന്നെ അധത്തിെ നന്നായിട്ടുണ്ട് ആ അതിനും ടേസ്റ്റ് ഇണ്ടാവൂലേ ഇപ്പ നല്ല ടേസ്റ്റാ ചക നല്ല മതി
ആ ആ
അവക്ക് അതൊക്കെ വെച്ചിട്ടുണ്ടോ അതൊന്നും ഇണ്ടായിട്ടില്ല മാങ്കോശും പി അത്ര ആലു പിടികണതാണ്
ഉം കായ് എന്തൊക്കെ കളറാവല്ലേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ
ആ പച്ച പച്ച നിറവുണ്ട് ഒരു വൈലറ്റ് നിറ കളറുണ്ട് ക്ഷേ വൈലറ്റിന രുചി കൂടുതല് ഉം ആത്ര മാത്രം ടേസ്റ്റ് വഴുതനാവെട്ടി ക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി കേട്ടോ
ആ ആം
അതിനിപ്പം ഉണ്ടായിപ്പം മഴ പെയ്തപ്പം പൂവെല്ലാം പൊഴിഞ്ഞു പോയി
ആ ആ
തായിരുന്നു
ആ അം ആയിക്കോട്ടെ പിന്നെന്താ
ആ വേറൊന്നും ഇല്ല എന്ന വെച്ചോന്നാ
ആ ആയിക്കോട്ടെ